ആഹ് എന്താ വിശേഷം
സുഖായിട്ട് പോകുന്നു
ചായ കുടി കഴിഞ്ഞോ
ഓ ചായകുടി കഴിഞ്ഞു
ഉം മക്കളൊക്കണീറ്റോ
ആഹ് മക്കളൊക്കെ അങ്ങനെ
ഓരോ ഇതായിട്ട് അങ്ങന ഒരാള് കളിക്കുന്നുണ്ട് അവളടെ കുളിയൊക്കെ കഴിഞ്ഞി പുയെ പോയെ കുളിയൊക്കെ കഴിഞ്ഞു പക്ഷേ അവർ മണ്ണില് പിന്നെ അവർക്കൊരു പണില്ലല്ല പിന്നെ ഫോൺ കൊടു ഒരു കുഴപ്പമില്ല അവിടെ അങ്ങനെ വൃത്തിയിലടെ നിക്കും അല്ലെങ്കിൽ പിന്നെ അവർക്ക് മണ്ണോട്
ആഹ് ഇന്നങ്ങനെ അവിടെ മഴുണ്ടോ ഇവിടെ ഭയങ്കര വെയില
ആഹ ഇന്നു ഇവിടേം വെയില ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ സമയത്തായിരിക്കും മായെ ന്തൊക്കെ
ഉച്ചത്തെയ്ക്കുള്ള ഫുഡൊക്കെ നോക്കാനായി യെറെ
ആഹ ഫുഡൊക്കെ കൊക്കാനായി ഇനി നമ്മക്ക് ഒഴിവില്ലല്ലോ ഇനി ഉച്ചക്ക് രാവി രാ ഉച്ചക്ക് രാത്രി വൈകുന്ന നേരം വര്നമായി
ആഹ് യെന്തപ്പന്ന് സ്പെഷ്യലെ
ഇന്ന് സ്പെഷ്യല് എന്താല്ലേ സ്പെഷ്യലോന്നുല്ല....
ആഹ്
പിന്നെ ദോശയും രാവിലെ
അ...
ഉച്ചക്ക് ഇപ്പൊന്ക്ക് നല്ലൊരു മാങ്ങ കിട്ടി വിടുന്നു നല്ല ഞങ്ങളെ ഒരു മാങ്ങ പോത്തു് പഴ്ത്ത് വീണതാരിക്കും
ആഹ്
പിന്നാ ഉച്ചക്ക് ഇനി ചെറുപ്പായർ വെള്ള ത്തിട്ടച്ചിന് മം പയറ് വെള്ളത്തിൽട്ട് വച്ചീണ്ട് മീനിണ്ട് പൊരിക്കാന് മമ്പയർ ഉപ്പേരിയാക്കും മാബയർ കറി വെച്ചാ ആർക്കും ഇഷ്ടല്ല ഇഷ്ടല്ല ആ അപ്പൊ പിന്നെ അതുകൊണ്ട് ഇടുനില്ല നമ്മക്ക് കഴിക്കാതെ പിന്നെ അതുകൊണ്ട് കാര്യല്ലല്ലോ അപ്പൊ ഉപ്പേരി ആയി ആർക്കുത് തികയുല്ല അത്ര ഇഷ്
ആ ശരി ഉം
അത് മല്ലിപ്പൊടിയും മുളകുപൊടിം ആ മസ് സാല ക ട്ട് മല്ലിം മൊളക് കൊറച്ച് മല്ലിടും ആ അതിന് നല്ല രസ ഒണക്കമൊളകൊക്കെട്ട് കൊറച്ച് മൊളകും പൊടിയൊക്കെ ഇട്ട് തൂമിച്ചാ വെളുത്തുള്ളീം ജ്ജ് വന്ന
ആ ഞങ്ങള് കാടലേക്കെ അങ്ങനെ വെക്കുട്ടോ മംമ്പയർ അങ്ങനെ വെച്ചാലാര്ക്കും ഇഷ്ടല്ല ഇയ്യ് പറഞ്ഞ പോലെ ഇല്ല കടല അങ്ങനെയാക്കി വെക്കാ അതെന്റെരു കു ഇവല്ക്ക് അയിന് ഞാപറഞ്ഞ്ലേ ഇങ്ങനെത്തെ കടലാ പയർ ചെറുപയറ് അങ്ങനത്തെന്നും ഇഷ്ടല്ല
അഹ് ശരി അ നല്ലസ സാധനല്ലേ അതല്ലേ നല്ല സാധനം
കറിവെച്ചാലും ക പറ്റില്ല ഇവടെ ഉപ്പേരിവെച്ചാല് പച്ച കറികളോണ്ട് ഉപ്പേരി വെക്കണം പിന്നെ എറച്ചിം മീനും ഇപ്പോ ചിക്കനാണ് ഇന്നലൊക്കെ മീനായിരുന്നു നല്ല കെ ഒണക്കമീനൊക്കെ വെച്ചാതന്നെ പറിം വേ അത് മതി പറിം അവോന്നും പറ്റൂല. ഉം ഇപ്പ ഇപ്പൊ ചിക്കനോ ബീഫ് ഒക്കെ ഉണ്ട്ന്ന്ണ്ടെങ്കി ഉപ്പേരി വെച്ചാല് അത് കൂ ട്ടൂല അപ്പത് അവിടെ ഇണ്ടാവും ഇന്നാ വെറ്ത്ത്ണ് ഉപ്പേരിന്ക്ക് ഇഷ്ടാണ് വ്ടെ ഹസ്ബൻന്റും കൂട്ടും അത് ഞങ്ങള് ദിവസ് ഹലോ
ഇവേക്ക് ഉപ്പേരിരുണ്ടായാ പിന്നെ ഒരു സാധനം വ
ആ ഇവിടത് പറ്റൂല അത് ഒന്നുല്ലെങ്കില് അത് ഇങ്ങനെ കൂട്ടുന്നല്ലതെ
ആ ചോറ്റ്ക്കല്ലേ ഇഷ്ടാ
ഉം പിന്നെ ഇനിപ്പം ഉച്ചയാവുമ്പ കെ ഒക്കെ വെക്കണം ചിക്കനെട്ത്ത് വള്ളത്ത് വെച്ചേക്ണ് പേരിക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തു വച്ചിട്ടുണ്ട് ന്പ്പം തെലിക്ക്കുള്ളി വെളുത്തുള്ളിയും ഇഞ്ചി ഒക്കെ തൊലിച്ച് ചതച്ചിട്ട് ഒക്കണ്ട റെഡിയായിട്ട് ഞൻ ഗ്യാ ശ്രദ്ധിക്ക ന്നാപിന്നേ പ്പേരി വ ചേത തൂമിച്ച്‌ ചിക്കേണ്ട് വെച്ച് ആയണ്ടു ഒന്നിനേ ഉള്ള പിന്നെ ഞാ എ അടിക്കലും തൊടക്കലാവും
ആ നിങ്ങവിടെക്കെ ഇത്ട്ടിയോ കൂൺ കിട്ടിയോ കൂണ് ഇടി ഒക്കെ പെട്ടിആ ല്ല ഞങ്ങവിടെയും കിട്ടിയില്ല ചെറിയ ചെലവര അറിയണ്ടേ ചില വെൽക്കക്കെകിട്ട്ണ് ഞങ്ങടെ ല്ല അ കൂൺ കൗൺ ഇഷ്ടാണോ
ആഹ് അല്ല ഷ് ച്ചാ ന്ന് കിട്ടണ്ടേ ഉ ഇപ്പൊ വാങ്ങാൻ കിട്ടും ഉ വാങ്ങാൻ കിട്ടും മ്മാ അഞങ്ങ വാങ്ങിട്ടില്ല ഇവിടെ കിട്ടിയല് വെക്കുന്നല്ലാതെ വാങ്ങി വെച്ചിട്ടില്ല ഉ അവര് വെൽ പൂ ലൊക്ക അതിന്റെ ടേസ്റ്റ് എൻ ത്താവലേ നല്ല വിലണ്ട് തോന്നണ്ട് വൈക്കല്ലൊക്കെ വെച്ചിട്ട് ഉ പക്ഷെ ഭയങ്കര ടേസ്റ്റ ആണ്ത് കിട്ടിയാല് ഉം പിന്നെ വേറെന്തൊക്കെ
വേറെ അങ്ങനെയൊക്കെയാണേ ഓരോരോ പിന്നെ മക്കളൊക്കെ ന്താ ചെയ്യണേ
നമുക്ക് വലിയവനിവിടെ ഉണ്ടോന്ന് ചോദിച്ചിട്ടില്ല പോ പോയിട്ടില്ല, ചെറിയവനും എക്സാം, അവന് എക്സാം ആണ്. ഏ ആറ് മണിക്ക് മെസ്സേജിട്ട് പിന്നെ അമ്മ രാത്രി ഉറങ്ങിയിട്ടില്ല, ഞാനൊന്കിടക്കുകയാണ്. അപ്പൊ എട്ട് മണിയാകുമ്പോൾ എന്നൊന്ന് വിളിക്കൂന്നു പറഞ്ഞിട്ടു കിടക്കും. അപ്പോ ഞാൻ മിനിഞ്ഞാ എൽപ്പിച് പതിനൊന്ന് മണിക്ക് പോയിവിളിക്കാൻ ഞാനങ്ങു മറന്നു പോയി. ഇന്ന് ഞാൻ വേഗം ആ അത്‌ രാത്രിയല്ല, പകലാണ് പതിനൊന്ന് ഉച്ചക്ക് ശേഷം എക്സാം വരട്ട് അത് ഞാൻ മറന്നു. ഇന്ന് എട്ട് മണിക്ക്‌ വിളിക്കണമെന്ന്പെട്ടെന്നോർമ്മ വന്നു അത് വിളിച്ചു ആര് പോവുന്നു ആറ് മണിക്കൂർ എന്നു പറഞ്ഞ് രണ്ട് മണിക്കൂറല്ലേടൈമ്. അതിന് പിന്നെ അവന് കൊറെ കോയിച്ചോ അപ്പോഎണീച്ചു പിന്നെ, അപ്പഎണീച്ച്ല്ലണം കുറച്ച നേരം കൂടെ എങ്ങന അറിയോ പകരില്ല ത്രയും പറഞ്ഞു ഞാൻ ത്തിറീ പരീക്ഷയായിട്ട് തൈസ് ഉറങ്ങിയേയില്ല എന്നിട്ട് പിന്നെ പയ്യെ ഏഴു മാസായ് സാമയത്ത് ഉറക്കളഎടുത്താലേ ഇനികണ്ണുവേദനക്കയാണ് ഇനിയിപ്പോൾ നാളെ എക്സാം ഉണ്ട്. ഇന്നും നാളെയുംഉണ്ട്. അത് കഴിഞ്ഞാൽ ഇരുപത്തേഴാം തീയതി പിന്നെ ഇരുപത്തൊൻമ്പതാം തീയതി അങ്ങനെ എക്സാം. പിന്നെ മറ്റെ ത് കഴിഞ്ഞുപിന്നെ മുപ്പ മുപ്പതും മുപ്പത്തൊന്നോ ഫ്രണ്ടിൽഒരു ഹോസ്റ്റലിൽള്ളര്മാത്രംഎല്ലാവരും പോയിക്കോളും എക്സാം കഴിഞ്ഞിട്ട് അപ്പൊ ഇനി ഒൻക്ക് മുപ്പത് മുപ്പത് മാത്രമേ എക്സാമ്, അപ്പംഇതു കൂടി കഴിഞ്ഞിട്ട്മുപ്പത്തിയൊന്നാം തീയതിയേവരുകയുള്ളൂ. ഇവരെ ഒറ്റക്കാൻ പറ്റുവേലല്ലോ ഒപ്പമുള്ളതല്ലേ.
ആ... അതേ.. ആ
അതുകൊണ്ട്
ഇനിയിപ്പോ കുട്ടികൾക്ക്, ഒക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ സ്കൂൾ തുറക്കലല്ലേ അല്ലേ പഴയ സ്കൂൾ ഒക്കെ പൂട്ടിയ പോലെ വലിയവർക്ക് നമുക്കതൊരു വിഷയം തോന്നൂല. കുട്ടികളാകുമ്പ്ളെ അവരെ പറഞ്ഞയക്കു മ്പം ഞാമാ ഒരു വിഷമമാവൂലേ കുറേ ദിവസം വീട്ടിലിരുത്തീട്ട് പിന്നെ വിടുമ്പോഴെ എനിക്ക്അങ്ങനെയിരിന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു മനസ സമാധാനം ഉണ്ടാവില്ല, പക്ഷേ ഇവര് ആൺകുട്ടിയാണെന്നാലും പോയി കഴിഞ്ഞാൽ വരുവോളം ഒരു മനസ്സ ഇപ്പോയും തന്നെ വലുതായിട്ടും തന്നെ ബൈ ഇപ്പോ ഇന്നലെ വലിയവന് ബൈക്ക് കൊണ്ട് എന്ത വന്ന പോയതാണ് അപ്പൊ അവിടെ ചെന്നപ്പ എന്റെ അനിയത്തിന്റെ മോൻ ഹോസ്റ്റലിന്ന് വരികയാന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടാക്കി തരുവോന്ന് ചൊച്ച് ഇത്രയും അപ്പൊ ഇന്ന വിളിച്ചു പറഞ്ഞ് ഉമ്മ കുറച്ച് വൈകീട്ട് വരിക പിന്നെ കൊണ്ടാക്കാൻ പോവാനായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ആ പോയേക്കാണത് കുറെ കഴിഞ്ഞു വന്നപ്പോൾ പന്ത്രണ്ടര മണിയായി എനിക്ക് ഉറക്കം വരില്ലേ ബൈക്കിൽ ഒക്കെ പോയി തിരിച്ച് വന്നില്ലെങ്കിലേ
അ ആ
ഞാൻ വന്നിട്ട് ഞാൻ കിട കടന്നേക്കാണ് ഉറങ്ങൂല ഓന് വന്നു വണ്ടി നിർത്തുമ്പോക്കും വേഗരായി പിന്നെ വേഗം പോയി വാതിൽ തുറന്നു കൊടുത്ത് ഓക്ക് ഒരു വിഷയം അല്ല പക്ഷേ നമ്മക്ക് പേടി ആണേ പകൽ ആണേൽ അത്ര പേടി തോന്നില്ല രാ ഇത്രയാവുമ്പളേ ഏറ്റവും കൂടുതൽ മനസ്സമാധാനമുണ്ടാവില. വേറെന്താ ഉം വരിക പിന്നെ എന്തോ ഓനതൊന്നും അറിയില്ല ഓ വന്ന് കേറുമ്പോഴേ നമ്മള് കാണുള്ളൂ അവിടും പോന്നല്ലന്ന് ഞമ്മള് അറിയില്ലല്ലോ.
നമ്മൾ അറില്ലല്ലോ ഒരു ഹോസ്റ്റലാവുമ്പോ
ദ് പേടിയാ പോകുമ്പൊനും ആ പിന്നെപ്പിന്നെ പോകുമ്പോ ഞാൻ വിളിക്കും ടൈമ് നോക്കിട്ട് നാല് മണിക്കൂർ മൂന്നര നാല് മണിക്കൂർ ടൈമുണ്ടോനിക്ക് അവിടെ എത്താനേ. വൈ ബസ്സിലാണെങ്കിൽ അഞ്ച് മണി. കുറവും ഒരു മൂന്നര നാല് മണിക്കൂർ ആ ടൈം ആയ ഞാൻ വിളിക്കു എത്തിയോ എത്തി വെച്ചിട്ട്. അപ്പൊ പിന്നെ എത്തിട്ടില്ലെ പറയ് ന്നെ ന്നായി യ്ക്ക ഇങ്ങട്ട് വിളിക്ക് പറയും നിക്ക് സമാധാനം ഉണ്ടാവില്ല ഇപ്പളും ഒരു വലിയ
അ ആ എന്റെ മകനെ ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാൻ ഇവിടെന്നതാ. കോണിമ്മേ കേറി മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് കേറാൻ നിക്കാ അപ്പം ഞാന് എട്ടാം ക്ലാസില ഒക്കെ ആയിട്ടുള്ളൂ. ഓനെ ആ.. ഓ ഞമ്മള്
മാങ്ങ ഉണ്ടോ അവിടെ ഇഷ്ടം പോലെ ഉം മാങ്ങണ്ടോ ഇവിടെണ്ട് ഇഷ്ടം പോലെ രാവിലെ നീച്ചാൽ ആദ്യം മുറടുത്ത് പൊറുക്കും മാങ്ങ കൊറേ ഉണ്ടാവും. ഞാൻ പിന്നെ ഇതില് റോഡ് സൈഡ് ആയത് കൊണ്ട് ഇപ്പ ഇപ്പൊ ഇന്നിപ്പോ രണ്ടാള് ഹസ്ബൻഡ് കൊടുത്തു പത്ത് മാങ്ങ. ഞാൻ അങ്ങേല്ല കൊടുക്കും മാങ്ങടെ
അ
ചാടി പോകല ഇനി മുപ്പത്തിന്നാം തീയതി വരെയള്ളൂ അപ്പൊ കൊറച്ചടുത്ത് കുറച്ച് ഫ്രീസറിലും കുറച്ച് ഫ്രിഡ്ജി താത്ത് വെച്ചിട്ടുണ്ട് ഏതാക്ക പറ്റിയ ചാ കൊടുക്കാ അല്ലെങ്കിൽ പറ്റേ കേളി എന്റെ ഞങ്ങള കുറേ നല്ല പഴുത്തൊക്കെ ഞാൻ നോക്കിട്ട് പഞ്ചസാരിയും അടിച്ചിട്ട് വെള്ളോഴിക്കാതെ ഒരു ബോക്സില് വച്ചിട്ടുണ്ട് ഇനി മാങ്ങേല്ലാം മ്
വായിച്ചന് പറ്റില്ല ഇതിന്റെ ഹസ്ബൻ
ഞാൻ ഇനിയന്താ ചെയ്യുവാന്നറിയുവോ ഇത് വെറും പഞ്ചസാരയും മാങ്ങയട് അടിച്ചിട്ട് ഒരു അടപ്പള്ള ബോക്സിലാക്കി ഫ്രീസറിലെ വെച്ചിരിന്നാതി നീ നമ്മുക്ക് മാങ്ങല്ലാത്ത സമയത്ത് അതീന്ന് രണ്ടോ മൂന്നോ ടീസ്പൂൺടുത്തിട്ട് അത്ൽക്ക് പാലേഴിച്ചിട്ട് കുറച്ച് വെള്ളോഴിച്ചിട്ട് അടി ശരി നല്ല ജ്യൂസവും അടിപൊളിയവും പാലിപ്പത്തന്നെ ഒഴിച്ചോ ക്കാ പാടില്ല അപ്പൊ നമ്മള് ഉപയോഗിക്കുന്ന നേര ട്ടേറ്റ് ഇണ്ടാവുലെ രണ്ട് മൂന്ന് സ്പൂൺ എട്ത്തിട്ട് അയ്ക്ക് ഒര് കുറച്ച പാല് കുർച്ച് വെള്ളോ ഒയ്ച്ച അടച്ചായിഞ്ഞാൽ പഞ്ചസാരോന്ന് ഇണ്ടണ്ട ആവശ്യല്ല തോനെ
ആ
ഇനി നമുക്ക് കുടിക്കാം നല്ല ടെസ്റ്റാന്ന് ഫ്രഷാ മ ആ അപ്പൊ ഞൻ അതിന് വേണ്ടീട്ട് ഇപ്പ എന്ത ഇപ്പ കൊറ മാങ്ങയോണ്ട് തിന്നിട്ട് കഴിയൂല ഇത് ഞാനിങ്ങനെ വെറുതേരിക്കുമ്പോളേ ആ ഞാന എന്താമ്മക്ക് ഈ എന്തൊക്കെ പുറത്തു കൊണ്ടൊരു മ്പോ ബോക്സ് അടപ്പ്ള്ളത് അത് കുറേ ബോക്സ്കളുണ്ട് അങ്ങ
ആ ആ രസ അങ്ങനെ വെറുതെ കുത്രക്കുമ്പോളക്കെ അതിന്റെ രസം പിന്നെ ചൂടന്നൊക്കെ ആവുമ്പോളേ നല്ലൊ ടേസ്റ്റ് ആയിക്ക
ഉണ്ട് ഇന്നക്കെ വരുത്തിയതി ലൈസ് ഇണ്ടക്കുന്നത് അക്ക കുറച്ചു ഇവിടെ ആരും തിന്നുല ഞാ മാ പത്രഴക്കെ പ്രിയോരോഓര സരത്ത് ഇങ്ങന നിന്നിട്ട് ഞാന് ഇൻക്ക് ഇഷ്ട്ടാണ്
ഇഷ്ട്ടാണ് എനിക്കും ഐസ് ഇപ്പോൾ നമുക്ക് ഈ ചൂടത്തൊക്കെ ഐസിന്റെ